ആഹ് പറയ് സുഖാട്ടിരിക്കുന്നൊ ഹലോ
കേക്കാമോ ഹലോ എന്തോ ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ
ഉം കഴിച്ചോ ഉം ഞാൻ കഴിച്ചു
ആഹ് ന്നാ കയിച്ചേ
ഞങ്ങിന്ന് രാ സേമിയ ഉണ്ടാക്കിയേ സേമിയ ഉപ്പുമാവ്
ഓഹ് ഓഹ്
ഉം ഉം അവിടെയോ
ഇവിടെന്ന് എന്തോ പുലാവ് പോലത്തെ റൈസ് ന്തോ റൈസ് പുലാവ ന്നൊക്കെ പറയും കൊള്ളത്തില്ല ഞാൻ ഹോസ്റ്റല്ലാന്നെ ഉം
ആഹ് ഹോസ്റ്റ റൂ റൂം ആയിട്ടാണോ
ആഹ് റൂമായിട്ട് ഡോമേട്ടറി ഉം
ആഹാഹാ എത്ര പേരുണ്ട് റൂമില്
ഞങ്ങളാറു പേര്
ഉം ഉം ഉം ഉം
ഉം
ഇന്ന് ലീവാണോ
ആഹ് ഇപ്പൊ സ്റ്റഡി ലീവ അടുത്ത ആഴ്ച രണ്ടും ആറും എക്സാമാ രണ്ടും ആറും
ആഹാ ആഹാ ആഹാ
ഉം
എക്സാം എന്നാ
രണ്ടും ആറും
രണ്ടും ആരുംല്ലേ ആഹ് ആഹാ ആഹ് ഓക്കേ ആഹ് അഹ്‌ പഠിച്ചോ
ഇല്ല ഇന്നോട്ട് പഠിക്കാൻ തൊടങ്ങണം
ആഹ് ലെ ആഹ് ആഹ് ആഹ്
പിന്നെ
എങ്ങനെ ഉണ്ട് അവിടെക്കെ
അയ്യോ ഇവിടെ കൊള്ളത്തില്ലന്നെ ഇഫുഡോന്നും ഒരു സുഖല്ല പിന്നെ കോളേജും ഭയങ്കര സ്ട്രിക്ട് ഒക്കെ ആയിട്ടാ
ആണോ ഓഹോ ആഹ് ആഹ് മ് മിക്സിടാണോ അതോ
മിക്സഡാ മിക്ഡസ ഗേൾസും ബോയ്സും ഞങ്ങടെ ഹോസ്റ്റലിന്റെ മേളെ തന്നെയാ ബോയ്സ് ഹോസ്റ്റും
ആണോ ഓക്കെ ഓക്കെ പൊറത്തുന്ന് ഫുഡ്‌ടൊന്നും അലോഡ് അല്ലേ
ഫുഡ് ഓഡർ ചെയ്യാം അങ്ങനെ പ ക്ഷെ ഇവിടെ അത്ര നല്ല ഫുഡല്ല കിട്ടുന്നെ മലളി ഫുടൊക്കെ കൊറവാ ഏഹ് ചിക്കൻ നൂഡിൽസ് സ് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാനം ബിരിയാണിയൊക്കെ പറഞ്ഞ കേരള ബിരിയാണിയൊന്നും കിട്ടത്തില്ല ഇവിടത്തെ ഒരുമാരി മിക്സഡ് ബിരിയാണി അതൊന്നും കൊള്ളത്തില്ല പിന്നെയി റൈസ് മറ്റേ ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ പിന്നെയും കഴിക്കാമേ
ഉം ഉം ഉം ഉം അയി ചാർജും കൂടുതലായിരിക്കും അല്ലേ
ആഹ് ചാർജ് കൂട്തല അങ്ങനത്തേന് ഇവിടുത്തെ ലോക്കൽ ഫുഡ് കുഴപ്പില്ല നമ്മടെ സാനം നമ്മളിപ്പം പൊറോട്ടയ്ക്കൊക്കെ ഇവിടെ ഇരുപത് രൂപ ഒരെണ്ണത്തിന്
ആഹാഹാ ആഹ് ഇല്ല ഇല്ല ഇല്ല നമ്മളെ ഇവിടെ പ
പത്ത് പന്ത്രണ്ടൊക്കെയല്ലേയാവു ആഹ് ഇവിടെ ഇരുപത് രൂപയാ നല്ല വെലയാ ഉം ഒരു പഴമ്പൊരിക്ക് ഇരുപത് രൂപയാ
അപ്പൊ കോ ഫുഡ് കൊള്ളാവോ? നമ്മൾ പഴമ്പൊരിയൊക്കെ?
കൊഴപ്പുല്ല പിന്നെ നല്ലാന്ന് പറയാം ഉം എനിക് തില്ല
ആഹ് ഒക്കത്തില്ലല്ലേ ഓകെ മലയാളിസ് ഉണ്ടോ അവിടെ?
മലയാളിസുണ്ട്. കൊറെ മുക്കിലും മൂലിലും ഉണ്ട് ഉും യാഹ്
പഠിക്കുന്നട്ത്തും
പഠിക്കുന്നട്ത്തും അതെ മലയാളി സ്റ്റുഡൻസ്സാ
മം മലയാളിസ് ആഹ് നന്മള് അവിടെയോട്ടൊക്കെ മലയാളി സ്റ്റുഡന്റ്സ് നമ്മൾ പഠിക്കാൻ വുന്നണ്ടല്ലോ?
ആണ്
ഫിസ് ഒക്കെ എങ്ങിനെ എങ്ങനെയാ നിങ്ങൾക്?
പീസ് ഞങ്ങൾക്ക് ഇപ്പൊ മൊത്തം യെട്ട് ബിഎസ്സിയാ
ഹോസ്റ്റൽ ഫീസ്കൂടെ ഇൻക്ലൂഡ്
ഇൻക്ലൂഡ് അല്ലേ ഇൻക്ലൂഡ്ആ അപ്പൊ എന്ത് ചെയ്യുവാ? ഇല്ല സമ്മ് ഒരു വർഷത്തേക്ക് മൊത്തം നടക്കേണ്ടവർക്ക് അടക്കാം സബ് ബേസ് അടയ്ക്കാം
അടക്കല്ലേ? ആഹ് എത്ര സബ്ജറ്റ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് പഠിക്കാൻ?
ഞക്ക് ഓരോ സമ്മിലും മൂന്നോ രണ്ടോ കാണത്തുള്ളൂ പക്ഷെ അത് തന്നെ നല്ല വല്ല്യതാ അതിന്റെ അത് അങ്ങനെയാ സബ്ജക്ട് ആണ് കുറവ് പക്ഷെ അതിനകത്ത് അത്യാവശ്യം ഉണ്ട് ഉം അങ്ങനെ
പ്രാക്ടിക്കലും അവിടെ തന്നെയാണോ?
ആഹ് പ്രാക്ടിൻ്റെ കുടതന്നെ
ആഹ് ഹോസ്പിറ്റ്ല് ആയിട്ടുണ്ടോ?
ഹോസ്പിറ്റ്ലിൽ ഇല്ല
ആഹ് ഹ്
ആഹ് ജീഎച്ചിലാ കൊണ്ടോന്നേ
ജി എച് ല് പിന്നെ ആഹ് ഹാ വീട്ടിൽ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
ആഹ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ?
ഉും ആഹ് ഇവിടെ സുഖായിട്ടിരിക്കുന്നു. വീട്ടിലേക്ക് വിളിക്കൂ ഉും എങ്ങനെയാ ഫോൺ അലൗഡ് എങ്ങനെയാ?
സ്റ്റടിയവർ വൈകുന്നേരം എട്ട് തൊട്ട് പത്ത് വരെ ഒന്നും ഉണ്ട് അല്ലാത്ത സമയം എന്റെ ഫോണെന്റെ അലൗഡ്
അലൗഡ് അല്ലെ ആ വാടൻ ആ ഉണ്ടോ?
വാടൻ ഞങ്ങക്ക് ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരി മാമു കൂടായിരുന്നു ഒരു മാമു കൂടായിരുന്നു. പുള്ളിക്കാരി അപ്പൊ കഴിഞ്ഞ വർഷം നിർത്തി പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ സീനിയേഴ്സ് ഇപ്പ ഫോർത്ത് ഇയർ പിന്നെ നമ്മൾ നോക്കും. അവര് ഗേറ്റ് ക്ലോസ് ചെയ്ത അങ്ങനെ പരിപാടി
ഉം ഹും
ഉും
ആഹ് കൊറച്ച് സ്ട്രിക്ട് ആക്കി അല്ലേ ഉം ഹും ഹു പുറത്തു പോകാനും അങ്ങനെ പറ്റുവോ?
ക്ഷെ നമുക്ക് ആഹാ ശനിയാഴ്ച രണ്ട് മണിക്കൂർ ഇത് വരും അതേ ഉള്ളൂ.
ഹും ഹും ഹും
ഉം ഞായറാ്ച ഒന്നുമില്ല. രാവിൽത്തെ പള്ളിയിൽ പോണവർക്ക് പെർമിഷൻ എട്ത്താ പള്ളി വീടും അത്രേ ഉള്ളൂ.
ആഹ് ഓക്കെ അല്ലാതെ ഇല്ലല്ലേ
ഇല്ല ല്ല ല്ല
ഉം ഉം ഉം
ഉം
പിന്നെ ഇടക്ക് ആ വീട്ടിലേക്കൊക്കെ പോകുമ്പോ ഞാ ത്രയൊക്കെ പോവാറുണ്ടോ വീട്ടീന്ന്
വീട്ടിലേക്ക് പോവാ ചിലപ്പോ ഞങ്ങൾക്ക് കുറച്ച് നാൾ ലീവ്കിട്ടത്തൊള്ളന്നെ. ഒരാഴ്ച കഷ്ടി കിട്ടിയാലായി അപ്പൊ അപ്പൊ നമ്മള് എവിടെയും പോവാ നോക്കുന്നെ ന്റെ വീട്ടിപോവാനെ തോന്നുതുള്ളൂ
ആഹ് ആഹ്
കിട്ടുന്ന ഒരാഴ്ച്ചല്ലേ
ട്ടതെ അതെ അതെ ഉം ഉം ഉം
അല്ലാണ്ട് ഇവരൊട്ട് വിടത്തൂല ആഹ് സിനിമ കാണും സിനിമച്ചാ ഇവിടെ ക്കാ പോയി കാണാൻ പറ്റത്തില്ല നമ്മള് ടെലിഗ്രാമിൽ വരുമ്പോ കാണും
ടെലിഗ്രാമില് ആഹ് ആഹ് കൊറച്ചു നാളത്തേക്ക് അതൊക്കെ ബാൻ ചെയ്ത്ച്ചേക്കുല്ലായിരുന്നോ ഇപ്പൊ ആയോ
കഴിഞ്ഞ ക്ക അതെമാരി നീറ്റിന്റെ എക്സാം കാരണയെ
ആഹ് ആഹ് ആഹ്
ഇപ്പൊ പിന്നെ ഓക്കെ ആയി ഇന്ന് മിനിഞ്ഞാനൂട്ടെന്തോആയി ഉം ഇന്നലെ ഇന്നലെ
ഇല്ലാതെ ഉം ഉം ഇപ്പ ഇടക്ക് കണ്ട സിനിമ ഏതാ
ഞാൻ ലാസ്റ്റ് കണ്ടത് ഉം ദൃശ്യം ത്രീ അവിടെയോ ദൃശ്യം ത്രീ
ഞാന് വാഴാറ്റോന്നീ
വാഴയോ
ആഹ് ആഹ് ജാ കുഞ്ഞുള്ളത് കൊണ്ട് അങ്ങനെ കാണിച്ചെന്നുല്ല
ആഹ്
പിന്നെ ടി വി വെച്ചാലും ഏത് സമയം അവൾടെ കൊച്ചിടീവി കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി വെച്ച് അത് വെച്ചിട്ടും കാര്യല്ല അവള് കിടന്ന് കരഞ്ഞൊണ്ടിരിക്കുവ അതുകൊണ്ട്പിന്ന നമ്മള് ടി വി നോക്കാൻ പോകാറില്ല ചില സമയത്ത് ഫോൺ എന്തെങ്കിലുക്കെ ഉണ്ടെങ്കി കാണും അല്ലാതെ അങ്ങനെ നോക്കിയിരിപ്പൊന്നുല്ല നേര തെക്കെആണെങ്കിൽ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ആഹ് ടെലിഗ്രാമിൽ വരുന്ന ആദ്യത്തെ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ടിട്ടേ ബാക്കി പരിപാടിയുള്ളൂ ആഹ് നേരെത്തെ ഇനി ഇപ്പം അഒന്ന് ആ ഒരു പരിപാടിയിലേക്ക് പോവാറില്ല
ആഹ്
ഉം പിന്നെ
കൊച്ചിന് എത്ര വയസ്സുണ്ട്
മൂന്നര ആഹ് മൂന്നര കഴിഞ്ഞ്
ഓഹ്
ഉം ഉം
ആഹ് പിന്നെ
പിന്ന കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്
കൂട്ടാരൊക്കെ അടിപൊളിയാ
അടിപൊളിയല്ലേ ഉം ഉം ഉം ഇയാളിങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ണ്ടെങ്കി അവര് വന്ന്
ആഹ് ഒത്തിരി നമ്മള് പിന്നെ എന്താട്ട നമുക്കിപ്പോ സ്വഭാവം പെണ്ണുങ്ങളും കൂടെ അല്ലേനി ഈ ഒരു റൂമില് ഏറ്റവുംസൗണ്ട് എനിക്ക്ന്നാ ഞാനൊരു കാര്യം പയ്യ പറഞ്ഞാലും നല്ല ഒച്ചക്കെ പറയത്തൊള്ളൂ വഴക്ക് സ്റ്റഡി ഹോളി സൗണ്ട് ഉണ്ടാക്കിയ വഴക്ക് കിട്ടും നല്ല സൗണ്ട പിന്നെ പത്ത് മണി കഴിഞ്ഞ് സൗണ്ടുണ്ടാക്കിയാലും വഴക്ക് കിട്ടും നമ്മള്ന്നെ പത്തൊക്ക കഴിഞ്ഞ നമ്മ ക്ക ഉറങ്ങാനക്കെട്ടുള്ള ഇടപ്പ പിന്നെ എല്ലാരും ബോയ്ഫ്രണ്ടിനെക്കെ വിളിച്ചിരിപ്പായിരുന്നു സൗണ്ട്ന്നുംല്ലിയട്ട് വരുത്തില്ല
കേക്കത്തില്ല ആഹ്
ആഹ്
ഉം ഉം
അങ്ങനെ കൊഴപ്പില്ല ഉം പിന്നെ മഴയുണ്ടോ അവിടെ
ഇവിടെ മഴയായിട്ടൊന്നുല്ല വെയിലാണ് ആ ജൂൺ മാസം തുടങ്ങിയപ്പോഴേ എന്തോ
ഇവിടെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇല്ല ഇല്ല നല്ലയ കാറ്റും ചെറിയ വെളിച്ചൊക്കണ്ട്
ആഹ് ഹഹഹ
ഉം
ആ ജൂൺ മാസം തുടങ്ങിയ ടൈമ് മാത്രം ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പിന്നെ മഴയില്ല പിന്നെ ജൂണാന്ന് തോന്നത്തേ ഇല്ല ജൂ ആദ്യം നമ്മുടെ ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു ആഹ് ജൂൺ മാസവ ഭയങ്കര മഴയായിരിക്കും അങ്ങനെ നൂനമർദ്ദമായിരിക്കുന്ന്
ഏഹ്
ആഹ് പിന്നെ ആ വാർത്ത കേട്ട് കിട്ടാൻ തോന്നുന്നു പിന്നെ മഴയെ പെയ്തിട്ടില്ല അതങ്ങനെ ആയിരിക്കുവല്ലോ മഴ മഴ പെയ്യും പെയ്യും പെയ്യൂന്ന് പറഞ്ഞണ്ടിരിന്ന ആഹ് നടക്കത്തില്ല
ഏഹ്
പിന്നെ ആ ഇനിപ്പം പെയ്യുമായിരിക്കും പെയ്താൽ മതിയായിരുന്നു ചൂടാ
ആഹ്
അങ്ങോട്ട് കേരളത്തില് ഞാനിപ്പോ തമിഴ്നാടാ കേരളത്തിലോട്ടൊക്കെ ആ ഞാൻ തമിഴ്
ജോലിയണോ
ആഹ് ഹസ്ബൻഡിന് ഇവിടെയാണ് ജോലിയെ
ഓഹ് ഓഹ് ഓഹ്
ഉം പോവും
ആഹ് ആഹ്
ഇവിടെ നമുക്ക് പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു മഴ പെയ്താ പെയ്തു പെയ്ത നല്ല മഴയായിരിക്കും
ഉം
പിന്നെ പെയ്തില്ലെങ്കിൽ ത നല്ല ചൂടാണ് മഴ പെയ് ആ ഒരു ടൈമി മാത്രം തണുപ്പടിക്കും
ആഹ്
ഇല്ലെങ്കിൽ അങ്ങനെ വല്ല്യതായിട്ടൊന്നും ഇല്ല
ആഹ്
ചൂടോ ചൂടാ നല്ല ചൂട്
ഉം ഹും
പിന്നെ മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം കേറും വെള്ളം കെട്ടി കെട്ടി നിക്കുവേ
ആഹ് ഓ
അത് കഴിഞ്ഞിട്ടു കൊറച്ച് വലിഞ്ഞ് കഴി വലിഞ്ഞാലും പ്രശ്നാ വലിഞ്ഞു കഴിഞ്ഞിട്ട് പൊ ഇങ്ങനെ പൊടിമണല് പോലെയാകും റോട്ടിക്കൂടൊക്കെ പോമ്പം കാറ്റടി കാറ്റടിക്കുമ്പളെക്കും നല്ല പൊടിയാ കണ്ണിലോട്ടൊക്കെ വീണാ നല്ല സുഖാ യാത്രയൊക്കെ പോകുമ്പോഴാണെങ്കിലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ പെട്ടന്ന് ഇങ്ങനെ നമ്മൾ ടു വീലറാ യൂസ് ചെയ്യുന്നേ ആഹ് അപ്പം പെട്ടന്ന് കാറ്റടിക്കുമ്പോഴേക്കും ആ കണ്ണിലോട്ടൊക്കെ വീഴും നല്ല ഇതാ
ഉം
നമ്മുടെ അവിടുത്തെ പോലെ മണ്ണല്ലല്ലോ ഇവിടെ കുഴിമണ്ണ് എന്നൊക്കെ പറയല് ആ ടൈപ്പാ ഉം
അപ്പൊ കൃഷിക്കൊക്കെ എങ്ങനാത്?
കൃഷിക്ക് എല്ലാവരും ഇവിടെന്ന് മറ്റേ നേഴ്സറിന്നൊക്കെ മണ്ണ് മേടിക്കുവാ
ഓഹ്
ന്നാ ഞാനാ ഇവിടെ വന്നിട്ടാ കേക്കുന്നെ മണ്ണ് മേടിക്കുകന്നുള്ളത്
അതാ ഞാൻ ചോയിച്ചേ ഉം ഉം
ക്കാണെങ്കി വണ്ണ് വെറുതെ കിടക്കുവാ
സത്യം ചെടിയൊക്കെ വളർത്തുന്നുണ്ടോ?
ശെരി ഞാൻ നോക്കിയായിരുന്നേ ചുമ്മാ ഒന്ന് നട്ടൊക്കെ നോക്കിയായിരുന്നു പക്ഷെ അതൊന്നും നല്ല മണ്ണ് വേണം നഴ്സറി കിട്ടുന്നതും ഭയങ്കര കട്ടിയാണ് വേരൊന്നും അങ്ങോട്ട് കിളിക്കാൻ പറ്റത്തില്ല ഭയങ്കര കട്ടിയായ മണ്ണാ
അവിടത്തെ വീടൊക്കെപ്പ എങ്ങൻത്തെ ടൈപ്പ് ഇങ്ങനെ ബോക്സ് ബോക്സായിട്ട് ഇരിക്കുന്ന അങ്ങനത്തെ ടൈപ്പല്ലേ വീട് ഒര് ഒര് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്ത ടൈപ്പ്
ആഹ് അങ്ങന് ത്തെ ടൈപ്പാ യോ അതായത് നമ്മുക്ക് ആ ഇവിടെ വന്നിട്ടാ ഞാ കാണുന്നെ ആ നമ്മുക്കന്ന് പറയുന്നത് ഒരു വീട് അ അത് കഴിഞ്ഞിട്ട് അയിന്റെ ചുറ്റും ഒരു കുറച്ച് സ്ഥലവും പിന്നെ അങ്ങനൊക്കെ ഒരു ഏരിയ വേണ്ടേ പക്ഷെ ഇവിടെ അങ്ങ് ആർക്കും അങ്ങനെ ഒന്നും വേണ്ട
ഓഹ്
കൊറച്ച് ഏരിയ ഉണ്ടെങ്കിൽ ആ നമ്മുടെ അവിടെ രണ്ട് മൂന്ന് വീടുള്ളടത്താണ് ഇവിടെ ഇവിടെ ഒരു നാലഞ്ച് ഫാമിലി ഒരുമിച്ചാ താമസിക്കുന്നെ
ഓഹ്
ആഹ് ടൈം ആയെ എന്നാ ശരി
അഹ് ശരി ആഹ്